ആഹ് കേൾക്കുന്നുണ്ടോ
ആഹ് കേക്ക്ന്ന്ണ്ട് പറഞ്ഞോ
ഉം
എന്തൊക്കായിരുന്നു ചായൊക്കെ കുടിച്ചോ
ചായ കുടിച്ചു ചായ കുടിച്ചു ഉം അങ്ങനിരിക്കായിരുന്നു ഉം അവിടെന്തുവാ ചായുടിയൊക്കെ കഴിഞ്ഞോ?
ഓഹ് ചായുടിയൊക്കെ കഴിഞ്ഞു.
ഏഹ് എന്തുവാ പരിപാടി? ആണോ ഉം ഉം
പിന്നെന്തായിരുന്നു ഇന്ന് സ്പെഷ്യൽ?
ഇന്ന് സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നു. ആഹ്ഇന്നുച്ചക്ക് സാമ്പാറ്
അതേലപ്പൊ കഷ്ണങ്ങളൊക്കെ എങ്ങനെ വീട്ട്ന്നന്നെ ഇണ്ടാക്കീതാ?
ഇല്ല ല്ല. ഉം നമ്മള് പൊർത്തുന്ന് വാങ്ങിക്കുവാ, നമുക്കിവിടെ ഇണ്ടാക്കാനുള്ള കൃഷി ഇന്നെ ചെയ്യാനുള്ള ഇതൊന്നും ഇല്ല.
അതേലേ
ഉം എല്ലാം പൊറമേന്ന് മേടിക്കുവാ.
ആഹ് വീട്ടിലപ്പ കൃഷിയൊന്നും ചെയ്യലില്ലേ?
ഏയ് ഇല്ലല്ല, കൃഷിയൊന്നും ചെയ്യലില്ല. ചെയ്യാനായിട്ടുള്ള ഇതൊന്നും നമ്മക്ക് ഇവിടെ ഇല്ലാ. ഇല്ലാന്നല്ല കൊറ ച്ച് സ്ഥലേഒള്ളു. പക്ഷെ നമക്ക് അവ്ടെ... ചെയ്യാള്ളൊരു സമയവു ഇല്ലാ പിന്നെ അത് തന്നെല്ല കിളച്ച് മറിച്ചൊക്കെ എടുക്കണം, അപ്പൊ അതും ഒരുപാടാ.
അതേലേ, ആഹ് തെരക്കായിരിക്കൂലേ ഇപ്പൊ?
ഉം അതെ, തെരക്കൂണ്ട് പിന്നേ ഇവിടെ നമുക്ക് പിന്നെ മണ്ണൊക്കെ കിളച്ചൊക്കെ എടുക്കണ്ടേ, അപ്പൊ അതിനെ എനിക്കങ്ങനെ കിളച്ചൊന്നും റെഡിയാക്കാനൊന്നും പറ്റത്തില്ല. കാരണം എനിക്ക്, കൊറേ സമയം കുനിഞ്ഞങ്ങനെ നിക്കുമ്പഴെ ഭയങ്കര ബുദ്ധിമുട്ടാ. പിന്നെ നമ്മള് അത് കാരണം പിന്നെ, അതൊന്നും ചെയ്യത്തില്ല.
ഇപ്പൊ പിന്നെ ഒരുവിധം എല്ലാവരും പൊറത്ത്ന്നാണല്ലോ വീട്ടിലങ്ങനെ കൃഷിയൊന്നും നടത്തലില്ലല്ലോ
ആഹ് നടത്തുന്നവരുണ്ടേട്ടോ നടത്തുന്നവരുണ്ട്, അതിനൊക്കെ സമയം കണ്ടെത്തി ചെയ്യുന്നവരൊക്കെയ്ണ്ട്. ക്ഷെ നമ്മളപ്പ അതിന്റെ പൊറകേ നടക്കണം. ന്നാവര്തേ ഒള്ളൂ
അതെ, ഇപ്പൊ പിന്നെ ഒരുവിധം എല്ലാരും ജോലി തെരക്കും
അതേ ഉം അതെ അതെ, അവിടെ ഉണ്ടോ കൃഷിയൊക്കെ ഉണ്ടോ അവിടെ?
കൃഷിയില്ല അച്ചച്ചൻ ഇണ്ടായിരുന്നപ്പോ, ആഹ് എന്താ ഇങ്ങനെ പറമ്പിക്കൂടെ ഓരോ ന വെക്കായിരുന്നു. ഇപ്പോ അച്ചച്ചന്റെ കാലം കഴിഞ്ഞപ്പോ ഒന്നൂല്ല.
ആഹ് നിങ്ങടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് ഒന്നും നടാറില്ല?
വീട്ടിലേക്ക് ചെ പച്ചമൊളകും അങ്ങൻത്തെ ചെറിയ ചെറിയ കാന്താരിയൊക്കെ
ആഹ്, ഓഹ് അങ്ങൻത്തെയെക്കെ ഒള്ളല്ലേ ഓഹ് ഓഹ് ഓഹ് അടെ അടുത്ത് കൃഷികളും, പാടങ്ങളൊക്കെ ഉള്ള സ്ഥലാണോ കൃഷി, നെൽകൃഷികളൊക്കെ ഉള്ള സ്ഥലാണോ അവിടെ?
വാഴക്ക്രിഷി, കപ്പ
ഉം ഉം ഇല്ല അല്ലേ ഉം
ഇല്ല, അവിടെ ഇണ്ടോ?
ആഹ് ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് പാടങ്ങളാണ്. ഉം ഉം. അപ്പൊ അവിടെയൊക്കെ നെൽകൃഷികളൊക്കെയുണ്ട്, പിന്നെ ഇവിടെ കൂടുതലും ആൾക്കാര് കൃഷി ചെയ്യുന്നേന്ന് വെച്ചാ പിന്നെ, അടുത്ത വീടുകളിലൊക്കെ ഉണ്ട് കേട്ടാ കൃഷി എന്ന് വെച്ചാ അവർക്ക് കൂടുതല് കുരുമൊളക് കുരുമൊളക് ഈ ഏഹ് മറ്റേ നമ്മടെ അടയ്ക്ക ആഹ് പിന്ന ഈം ആഹ് ജാതി അങ്ങനെയൊള്ള സാധനങ്ങളായിവിടെ. ഇവിടങ്ങളിൽ കൂടുതലും ആൾക്കാര് കൃഷിചെയ്യുന്നതേ
അതേല്ലേ?
ഉം. ഇവടെക്ക തൊട്ടടുത്ത വീടുകളിലൊക്കെ മിക്ക വീടുകളിലും അതാ. കൂടുതല് കുരുമൊളകും ജാതിയുവാണ് ഇവടെ കൂടുതലായിട്ട് ഒള്ളത്. പിന്നെ ദേ
എങ്ങനെ നിങ്ങളന്നേ നട്ടുപിടിപ്പിക്കുന്നുന്നതാ?
അല്ല ഞങ്ങളല്ല. നം നമ്മുക്കില്ല. അടുത്ത വീടുകളിലൊക്കേ അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ്. കൂടുതല് സ്ഥലൊക്കെ ഉള്ളവരൊക്കെ ചെയ്യാറിണ്ട് ഉം. പിന്നെ പാടങ്ങളുണ്ട് ഇഷ്ടംപോലെ. നെൽ കൃഷിയു കൃഷിയുണ്ട് ഇവിടെയൊക്കെ ശരിക്കും പാടങ്ങളൊക്കെയ്ണ്ട്. കൃഷികളോണ്ട്. നെൽകൃഷികളുണ്ട്. അങ്ങനെയാള്ള്. പിന്ന വാഴത്തോട്ടങ്ങളും വാഴയൊക്കെ കൃഷി ചെയ്യുന്നരുണ്ട് ഇവടെ. ഇഷ്ടം പോലെ അങ്ങനെയൊക്കെണ്ട്
ആഹ് അങ്ങനെയാണ് ഇവടെ കൊറെ പഴം കി ഇവടെ അടുത്ത് കൊറച്ച് മുസ്ലിംസുകള് നടത്തുന്നുണ്ട്. അപ്പ അവര് കൊല വെട്ടാ വന്നപ്പോ അവര് പഴം എടുക്ക്
ആഹ് ആപ്പം ആഹ് ആഹ് ആഹാ
വന്നപ്പ ഇങ്ങനെ ഇവിടേക്ക് കൊറേ പഴങ്ങള് തന്ന്
ഓഹ് ഓഹ്. അത് ശരി. അത് ശരി ശരിക്ക് നമ്മക്കിവിടെ അടുത്ത് പിന്നെ തൊട്ടടുത്ത വീടുകളിൽ ചക്കയും മാങ്ങയൊക്കെ ഇണ്ടാവും അപ്പോ ആഹ് അവരോക്കേ തെരില്ല്യാട്ടോ നമ്മക്ക് ചക്കയും മാങ്ങയും അവിടെയൊക്കെ ഇഷ്ടം പോലെ പ്ലാവും ഒക്കേള്ളതാ. മാവും ഒക്കേള്ളതാ ഇപ്പ അങ്ങനെ നമ്മക്ക് ചക്കേം മാങ്ങയൊക്കെ കിട്ടും അല്ലാതെ നമ്മടെ പറമ്പിലൊന്നും ഇല്ല ആഹ് ഇങ്ങനെ നമ്മക്കിവിടെ ചെയ്യാനായിട്ട് നമ്മള് ഹൈ റേഞ്ചിൽ താമസിക്കുന്നോണ്ടേ നമ്മക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമ്മടെ സ്വന്തം സ്ഥലം അല്ലല്ലോ.
ആണല്ലേ? എങ്ങനെ വാടക
ആണ് ആഹ് അതേയതേ അത് കാരണം നമുക്കൊരു പരിമിതിയൊണ്ട് ചെയ്യലൊക്കെ ചെയ്യാം. അവരൊന്നും പറയത്തൊന്നുവില്ല. എന്നാലും നമ്മക്ക് ഒന്നാമത്തെ കേര്യം ഇടിയും എതാ ഇനി വൈയ്യാത്തോണ്ടാണോ? വൈയ്യാഴക എന്ന് വെച്ചാ അങ്ങനെയല്ല കൊറച്ചു നേരം ഒന്നും നമുക്ക് ഇങ്ങനെ ഇരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പത്തന്നെ തൊടങ്ങും നടുവേദന കാലുവേദന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിന്നെ അതുകൊണ്ട് ഞാനും അങ്ങനെ മെനക്കെടാറില്ല പിന്നാമ്മള് പുറത്തുന്നൊക്കെ വാങ്ങിക്കും. അങ്ങനെയൊക്കെയാ വേറെ അവിടെ മണ്ണ് മണ്ണാണോ സ്ഥലം മൺ അപടെ മണ്ണാണോ അതോ പാറയാണോ? അതെ. ചോന്ന മണ്ണാണല്ലേ
ആഹ് മണ്ണ്
അപ്പ നിങ്ങള് ഇഞ്ചിതൊക്കെ കൃഷിയ്യാൻ പറ്റിയ സ്ഥലാണല്ലോ. അപ്പോ അതൊന്നും ചെയ്യത്തില്ലയോ? വീട്ടിലേക്കുള്ള ആവശ്യത്തിനൊക്കെ?
ഇപ്പ പിന്നെ തെരക്കാണ് എല്ലാരും. ഇപ്പ അമ്മേം പണിക്കോവും. അച്ഛനും പണിക്കോവും. ഞാനിപ്പോ ക്ലാസ്സിൽ പോവ്വായി. പിന്നെ അങ്ങനെ ആരുല്ലല്ലോ നോക്കാൻ
ഉം ചെടികളൊക്കെ ഉണ്ടോ
ആഹ ചെടികളൊക്കൊ കൊറോണ ടൈമിൽ പിടിപ്പിച്ചച്ച് വെച്ചതിന്റെ ബാലൻസ് ഒക്കെ ഉണ്ട്
ആഹ് ശരി ശരി ഉം
പിന്നെ കൊറോണ ടൈം ആവുമ്പോ എല്ലാവരും വീട്ടിലിരുന്ന് ഓരോ ചെടികളും പച്ചക്കറി കൃഷിയും ക്രാഫ്റ്റ്
ആഹ് അതെ അതെ അതെ കൊറോണ ടൈമിൽ അങ്ങനെയായിരുന്നല്ലോ അല്ലേ
ഉം അപ്പൊ അയിന്റെ ഒക്കെ ബാലൻസ് ഉണ്ട്
ഉം അതെ അതെ ഈ ചെ ചെമ്മന്ന മണ്ണുള്ള അടത്തൊക്കെ കൃഷിയ നല്ല ഇതല്ലേ നല്ല വളർ അപോലുള്ള മണ്ണല്ലേ ഉം പെട്ടെന്ന് ഇ ഇതിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടച്ചു കിട്ടുകയും ചെയ്യും നമ്മുടെ ഇവിടെ നല്ല മണ്ണൊക്കെയാണ് കേട്ടോ എന്തെങ്കിലും വെച്ചൽ പെട്ടെന്ന് പിടിക്കും പക്ഷെ നമ്മ പിക്കാനുള്ള ഒരു മടിയാണ് പ്രശ്നം അതാണ് പിന്നെ വേലൊക്കെ വന്നു കഴിഞ്ഞാ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട അതാണ് മഴക്കാലം തുടങ്ങ കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന്റെ പ്രശ്നമല്ല വേനല ആകുമ്പോ വെള്ളത്തി ഇന് വപ്പ ഇതിനൊക്കെ നനക്കാനൊക്കെ വെള്ളം വേണ്ടേ
ആഹ്
അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കാരണം പിന്നെ ഞാൻ അങ്ങനെ മെനക്കടാറില്ല ഈ പച്ചമുളക്കെ അത് വെച്ചിട്ടൊണ്ടതൊക്കെ പിടിച്ചു വരുന്നുണ്ട് ഇനി ഉണ്ടാവോ ഇല്ല്യേ ആർക്കറിയാം
അതെലെ
ങ്ങനെ ഉം ഉം
പിന്നെ വേറെ
വേറെന്നും ഇല്ല നിങ്ങളിപ്പോ സാധനങ്ങളെല്ലാം പച്ചക്കറികളെല്ലാം കടെന്ന് വാങ്ങിക്കുന്ന പല്ലലെ
ആഹ് അത്യാവശ്യം എല്ലാം കടയിൽന്നന്നെ വാങ്ങിക്കല്
ഉം ഓ ശെരി വീട്ടിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലു ഒക്കെ ചെറിയ ചെറിയ ഇതൊക്കെ ചി ചെയ്തിട്ടെ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനൊക്കെ ആവുല്ലോ
അതെ
വീട്ടില വീട്ടിലിരിക്കുന്ന സമയത്ത് ചെയ്യുവാണെങ്കിൽ ഞാനും ഇങ്ങനെ ഇടക്കൊക്കെ എന്തെങ്കിലു ഒക്കെ വന്നാ വെക്കണ എന്നൊക്കെ വിചയാരിക്കും പക്ഷെ ഈ വിത്തൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മള് പൊറത്തന്ന് പോയി മേടിച്ചെണ്ടൊക്കെ വന്ന് നഴ്സറിയിലൊക്കെ പോയി മേടിക്കണം അതില് അന് പോവാനുള്ള സമയമൊന്നും ഇല്ല ഇവിടുന്ന് പോവാനായിട്ട് പറ്റിയരു സാഹചര്യംല്ല ഉം പൊറത്തോട്ടൊക്കെ നമുക്ക് പോയിട്ട് പോയി മേടിച്ചൊണ്ട് വരാനായിട്ടുള്ളൊരു ഇതല്ല അതുകൊണ്ടാണ് ഉം എനിക്കും വെക്കണന്നൊക്കെ ആഗ്രഹം ണ്ടത്തനന് ചെറിയ ഏറിയതൊക്കെ ആണെങ്കിലും നമ്മുടെ ആവശ്യത്തിന് മാത്രമായിട്ട് അങ്ങനെ
അപ്പം എല്ലാം പുറത്തുന്ന് തന്നെയാണ് മേടിക്കൽ
എന്തെ
എല്ലാം പുറത്തുന്ന്ന്നെയാണോ മേടിക്കല് പച്ചക്കറികളൊ
എല്ലാം ഞങ്ങള് സർവ്വത്ര സാധനങ്ങളും പൊ ർത്തൂന്ന് തന്നെയാണ് മേടിക്കുന്നത്. പച്ചക്കറി ആണെങ്കിലും എന്ത് സാധന ആണെങ്കിലും. പൊർത്തൂന്ന് തന്നെ ഉം ച്ച കൊർച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. കൂടുതലൊന്നും വായിങ്ങത്തില്ലേലോ. കൂടുതലൊന്നും മേടിച്ചിട്ട് അ പിന്നെ ചീത്തയ ഇപ്പൊ നമുക്ക് അത്യാവശ്യത്തിനുള്ള മാത്രം കൊർച്ച് സ്ത്തേക്കുള്ളൊക്കെ വാങ്ങിക്കും. പച്ചക്കറിക്കൊക്കെ വെല ല്ലേ വെല ല്ലേ വച്ചക്കറിക്കക്കെ അത് കാര്ണം
ഹ്മം
കൊർച്ചൊക്കെ വാങ്ങിക്കും അപ്പം കൂടുതൽ സ്ഥലക്കെ ഇണ്ടെങ്കിൽ നമുക്ക് കൃഷിയൊക്കെ ചെയ്യണോണ്ട് കൊഴപ്പൊന്നുല്ല. കൂടുതൽ സ്ഥലോ അതിന് പറ്റിയ അയ്ന്റെ പൊറകെ നടക്കാനോ ആളുണ്ടെങ്കി പിന്നെ നമ ക്ക് പ്രശ്ന ഇല്ല സമയോണ്ടെങ്കി
തെ
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇണ്ട്
എന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാ.
ആഹ് ഓക്കേ ഓക്കേ ക്കെ ശരി എന്നാ ശരി ശരി ശരി